ഉ സൗണ്ട്ല്ലേ കേക്ക്‌ണില്ലോ ന ഹലോ ആ കേൾക്ക്‌ ന്നില്ലോ കേൾക്ക്‌ന്നില്ലേ റൈഞ്ച് പോവുന്നുണ്ടോ അറീല ആ കേക്ക്‌ണ്ട് ഇത് ഇങ്ങനെ കട്ടായി പോവാണേ
അ അന്തയ്
കേക്ക്‌ണുല്ല മഴ ആയിട്ട് റെയിഞ്ചിന്റെ പ്രശ്നംഞ് ഇഞ് എല്ലാരും കൂടി ഒക്കെ കൂടെ വിൾച്ചോണ്ട അതു അറീല പോയോ റൈഞ്ച്
കേൾക്ക്‌ല്ലേ ശബ്ദം മുർഞ് മുർഞ് പോവ്ണ്ട് ലെ
ല്ലേ ഏ
ആ എടക്കെ ശബ്ദം മുർഞ് മുർഞ് പോവ്ന്ന്ണ്ട് ഇപ്പ കേക്ക്‌ണ്ടോ ആ
നല്ല മഴണ്ടോ അവ്ടെ നല്ല മഴ ണ്ടയ് കേക്ക്‌ണ്ടല്ലോ
ആ കെക്ക്‌ണ്ട് ലെ ഏ ഇങ്ങള് പറിണെ ഇങ്ങട്ട് കേക്ക്‌ണില്ലേ എന്താ ശബ്ദം ഇങ്ങനെ മുർഞ് മുർഞ് പോവാണ് റെയിഞ്ച് ഇല്ലായിട്ട എന്താ അറീല
ആ ആ
മഴ ആയോണ്ടെ ഇങ്ങനെ ഇര് ന്റെ മൂടി ന്നോണ്ട അതു അറീല പിന്നെ ഈ ഏപ്പില് എല്ലാരും വിളിക്ക്‌ണതല്ലേ അതാണോന്ന അറീല അല്ലാരും കൂടി വിളിക്കല്ലേ സാദാ കോളല്ലല്ലോ
ആ അതന്നെ
ആ എന്താ പിന്നെ വർത്താനം സുഖല്ലേ
സുഖാണ് ഇൻക്ക് കൊഴപ്പൊന്നുല്ല
ആ ചോറ്ന്നാനൊന്നു ആയിണ്ടാവുല ലെ
ഇല്ലേയ് ഇപ്പോ ഏയ് മണീ പ്പായിട്ടുള്ളല്ലോ ചോറ് ഞാന് പൊതുവേ നേരത്തെ തിന്നുന്ന ആളാണ് ട്ടോ എട്ട് മണിന്റെ ഉള്ളിലായിട്ട് ഞാൻ തിന്നും
ഇത് എന്താ ചോറ് തിന്നോ അതോ ചപ്പാത്തിയോ
ചോറന്നെ ചോറും നെയ് ചോ ചപ്പാത്തിയൊന്നും തിന്നൂല ഉച്ചക്ക് വെച്ച ചോറന്നെ
ആഹ് ആഹ്
അങ്ങനെ തന്നെയാ
മക്കളൊക്കെ ഇല്ലേ
ആഹ് മക്കളൊക്കെ എയ്തുവാ വായിക്കോക ഓരോരോ
ആഹ് നാളെ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോലെ ഇന്നും നാളേം
നാളെ ഇല്ല നാളെ സ്കൂളൊന്നുംല്ല മദ്രാസയുണ്ട് ശെനിം അവധി തന്നെയാണ് ശനിയും
ആഹ് ശനി ഞാ ആഹ് ചെല സ്കൂള് വെള്ളി അവധി ഇവിടെയും ശനിം ഞായറും അവധിയാണ്
ആഹ്
ഞായറായ പിന്നെ ഇവര് പുസ്തകം എടുക്കൂല നാളെ സ്കൂളില്ലല്ലോ പറഞ്ഞാണ്ട്
ആഹ് ഇവ
ആഹ് ആഹ് ഇന്റെ വീട്ടിലൊക്കെ അവിടെ വെള്ളിയാ അവധി
ഇതൊക്കെ എടുതേക്കണ് ഓൽക്ക് എന്തൊക്കെ എഴുതാനുണ്ട് പറഞ്ഞ് ഞങ്ങളൊക്കെ സ്കൂൾ കയിഞ്ഞിട്ട്ക്ക് കാല ത്ത് വെള്ളിയാഴ്ച ഒഴിവ് പിന്നെ ശനിയാഴ്ച സ്കൂൾ ഉണ്ടായിനോ അങ്ങനെ
ആഹ് ഇരുന്നു ഓനതന്നും കഴിയൂലല്ലേ അങ്ങനെ ആവുമ്പോ ഇപ്പൊ പിന്നെ ശനിയും ഞായറും
ചെൽപ്പോ എന്താറിയോ മദ്രസയില്ലങ്കി സ്കൂള്
ആഹ് പിന്നെ രണ്ട് ദിവസല്ലേ ഉള്ളൂ അവധി ഇപ്പൊ പോവാ
രണ്ടും ഒരുമിച്ചോ ആഹ് രണ്ട് ദിവസൊള്ളല്ലോ പിന്നെ എനിക്കൊക്കെ അങ്ങനൊരു വലിയ ദൂരൊന്നു ഇല്ലാ ത്തോണ്ട് പെട്ടന്ന് പോയി പോരുവൊക്കെ ചെയ്യാം ഒരൂസാണെങ്കിലും രണ്ടൂസാണെങ്കിലും
ആഹ് എടുത്തന്നേ വീട്
പിന്നെ ആഹ് അടുത്തന്ന് പറഞ്ഞാല് നൂറുപ്യ കൊടുക്കണം ഓട്ടോറിക്ഷക്ക് അത്രൊള്ള വഴിയുണ്ട് ഇപ്പൊ ബസ്സിന് പോവാണെന്നുണ്ടെങ്കി
ഇല്ലല്ലേ
നാണെങ്കി ഇവിടുന്ന് പത്തും പിന്നെ അവിടുന്ന് പതിനഞ്ചും ഇരുപത്തഞ്ചും ഉറുപ്യ ഉണ്ടെങ്കി അങ്ങട്ട് പിന്നെ മക്കളും ഒക്കെപ്പാട് പോകുമ്പോ അത്രോണ്ട് എത്തൂലാട്ടോ ഉം വെല്യോൾക്ക് കൊടുക്കണം
ആഹ്
ആഹ് അപ്പോ ബസിനാണെങ്കിലും
ആഹ് ആഹ് അവള്എത്രേലാ പഠിക്കണെ
വല്യോള്പത്താം ക്ലാസ്സിലെത്തി പിന്നെ രണ്ടാമ രണ്ടാമത്തെ ആഹ് ട്യൂഷൻ ക്ലാസ്സ് ഓള് ഓൺലൈനായിട്ട് ചേർന്നിക്കണെ പിന്നെ ഈവനിംങ് ക്ലാസ്സും മോർണിംഗ് ക്ലാസ്സൊക്കെ ഉള്ളന്നെ ഇണ്ട് അങ്ങനൊക്കെ
ആഹ് പത്താം ക്ലാസ്സിലായാൽ പിന്നെ ഒരു ദിവസോം നേര് നേരും ഒയിവുണ്ടാവൂലല്ലോ രാവിലെ ആയും വൈകുന്നേരം ആയും ലാസ്റ്റക്ക് രാത്രി ഉണ്ടാവും നൈറ്റ് ക്ലാസ് ഉണ്ടാവുമല്ലോ
അത് ഉം ഇനി കൊറച്ചും കൂടി കഴിഞ്ഞാ പിന്നെ അതൊക്കെ ഉണ്ടാവും ഉം ആഹ് പിന്നിപ്പൊ അയിന്റെ എടി മദ്രസവും പത്താം ക്ലാസ്സ് ആണെ പൊതുപരീക്ഷൊക്കെ അല്ലേ
ഏഹ് മദ്രസ് ഉണ്ടല്ലേ പത്താം ക്ലാസ്
ആഹ് മ ആഹ് മദ്രസ് ഇവിടെ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലസ് ടു വരെയൊക്കെ ഉണ്ട് മദ്രസ്
ഏഹ് പ്ലസ് ടു ഒക്കെ ഉണ്ടല്ലേ
ആഹ അവ
ഇവിടെ എ എട്ടാം ക്ലാസേ ഉള്ളൂ ഒമ്പതും പത്ത് ഒമ്പത് ഉണ്ട് പക്ഷെ ഒമ്പത് ഒന്നും കുട്ടികൾ ഉണ്ടാകാ ത്തോണ്ട് ആരും പോവേയില്ല കുട്ടികൾ ഒ ഒമ്പതിന്നേ ട്യൂഷൻ പോവോല്ലോ എട്ട്ന്നേപോണ കുട്ടികളുണ്ട് അപ്പൊ അങ്ങനെ ട്യൂഷന ണ്ട്ഞ്ഞാണ്ട് കുട്ടികള് കൊറവാ കുട്ടികൾ കൊ റവായിട്ട് ഇപ്പ ഇല്ല രണ്ടോ മൂന്നോ കുട്ടികൾ വന്നാ പിന്നെ മദ്രസ ഇല്ല
അതന്നെ ഇവിടെ അങ്ങനെ മദർക്ക് ആ അങ്ങനെ നിർത്താനൊന്നും വയ്ക്കൂല മദറ ഉസ്താദമ്മാരെ പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നിർ ത്തയാണെങ്കിൽ ചീത്ത അറിയും എന്താണ് മതപാഠനം പഠിക്കണം അങ്ങനേണ് ഇങ്ങനേണ് പറയും പ്ലസ് ടു വരെ
ആ പക്ഷെ ഈ ട്യൂഷന് അത് ഇത് പ റഞ്ഞ് കുട്ടികൾ പോവൂലെ ഇപ്പൊ ഒന്നോ രണ്ടോ കുട്ടികൾ പോവാഞ്ഞാ പിന്നെ വേറെ എല്ലോലും പപറയും അങ്ങനെ അങ്ങനെ പറഞ്ഞാണ്ട് ഇപ്പ ഇടെ ഒമ്പല് ഒമ്പതാം ക്ലാസിൽന്നും ഇപ്പൊ ഇടെ കുട്ടികളില്ല്യ എട്ടില് പിന്നും കൊഴപ്പല്ല ഒമ്പൈല് തീരെ കുട്ടികളില്ല കാരെ ഒമ്പൈൽ നിന്ന് എന്തായാലും എല്ലാരും ട്യൂഷൻ പോവുണ്ട് അങ്ങനെ പറഞ്ഞപോണില്ല കുട്ടികള് പറ്റിയ കൊറവാ എട്ട് വരെക്കെ കുട്ട്യാളുണ്ട് കുഴപ്പല്ല
ഇവടെ തോന കുട്ടികളൊന്നും ഇല്ലെങ്കിലും കൊറച്ചൊക്കെ ണ്ട് പത്താം ക്ലാസ്സിലൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ
ന്നോ കാര്യില്ല
നേർത്തെ ആഹ് നേർത്തെ ഞാന് ഉച്ചക്ക് നേരത്തെ തിന്നും അപ്പൊപിന്നെ എനിക്ക് രാത്രി നല്ല പിന്നെ നേരത്തെ തിന്നണം വേഗം വെശക്കും പന്ത്രണ്ട് മണിന്റ മുമ്പായിട്ട് ഞാൻ ഉച്ചകത്തത് തിന്നുവേ പിന്നെ ഒന്നൂല്ല പിന്നെ വൈകുന്നേരം വരെ ഒന്നൂല്ല അപ്പൊ പിന്നെ രാ ചായ എടുക്കുംമ്പൊ എന്തേലും കടിയൊക്കെ ണ്ടെങ്കി അല്ലെങ്കി ചായയും കുടിക്കൂല അങ്ങനെ
മഴ ആയാ പിന്നെ ചൂടുള്ള ചായ വേണോല്ലെ എനിക്ക് മഴായ ചൂടള്ള ചായ വെള്ളം വേണ്ടല്ലോ മയക്കാലായോണ്ട്
പൂതിയൊക്കറ എന്തേലും കടിയൊക്കെ ഉണ്ടാക്കി കൊണ്ട അപ്പൊ ചായൊക്കെ കുടിക്കും ആഹ ആ അല്ലെങ്കിൽ പിന്നെ പീടിൽ പോയി എന്തേലും വാങ്ങിക്കൂടുന്ന അങ്ങനെ ചെലപ്പോ തിന്ന അല്ലെങ്കി പിന്നെ രാത്രി ഹസ്ബന്റ് വരുമ്പൊ എന്തേലും എന്താ എണ്ണ കടിക്കെ കൊണ്ടും അപ്പൊ പിന്ന അപ്പ ചായടിച്ചു
ഇവിടെ എന്റെ ഹസ്ബന്റിന് ചപ്പാത്തി വേണം രാത്രി ചപ്പാത്തി വേണം അങ്ങനെ രാത്രിആയ് ചോറുണ്ണൂല ആകെ ഒരു നേരെ ചോറുണ്ണൂള്ളൂ
ഇവിടെ ചോറെണെ തിന്യ
ചോ രാത്രി ചോറുണ്ണൂല്ല ഉം അയ്ന് ചോറുണ്ണാമടിയ ഒരു നേരെ ചോറുണ്ണൂ ശോ നി ഇപ്പ രാത്രി ചപ്പാത്തി ഇല്ല ചോറില്ല എന്നാ പറഞ്ഞേക്കണേ പുസ ചോറ് വാണ്ട അത് ഒരു നേരംമതി
ഇവിടെ ആ എന്റെ മൂത്തച്ഛന ങ്ങനേ ണ് ഓലൊന്നും രാ ത്രി ചോറുണ്ണൂലചപ്പാത്തിയാ തിന്നണെ അതിന് പിന്നെ അങ്ങനൊന്നൂല്ല ഇ ത് പന്ത്രണ്ട് മണി ആയിട്ടുള്ളൂ ചോറ് വേവിച്ചാ തന്നെ നിക്കോള്ളൂ ഫോണിലും കളി
ഏ അത്ര കൊറേ നേര ആവൂലേ ആഹ് ഇപ്പൊ പിന്നെ ഫുട്ബോളിന്റെ ഓരോ കളിയല്ലേ ലോകകപ്പ് ഫുട്ബോളൊക്കെ കാണാ മതി
ആഹ് ആ അതും കാണും ന്നിട്ട് പിന്നെ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിക്കെ ആയിട്ടാ പോയ്തോര് അത് തന്നെ ആ ടിവി കാണും ആഹ് ഇല്ല കുട്ടികള് കാണുവൊന്നുമില്ല പറയും ഉം ഉം
ഇവല് കുട്ടികളൊക്കെ ബ്രസീലിന്റെ ഫാനാ ഓല് എപ്പഴും അങ്ങനെ തന്നെയാ അപ്പൊ അയിന്റെ കളി ഇല്ലാനൊക്കെ നല്ല കളിയില്ലന്നൊക്കെ ഓല ഇരുന്ന് കാണും ഏ ഇവിടെ ബ്രസീല അപ്പൊ ഓല് ഓലക്ക് ഇഷ്ടപ്പെട്ട കളിയണെങ്കിൽ-
കാണും ഹസ്ബൻഡ് ബ്രസിലാണ് ആ കുട്ടികള് അറി- ജെന്റീനന്റെ ആൾക്കാരാ
ഏ ഇവിടെ ഇന്നാലെ മൊതല് അർജന്റീന ആഹ് ഇന്നലെയൊക്കെ ഇവര് രാത്രി മൂന്നരക്കൊക്കെ ബാപ്പയും കുട്ടികളൊക്കെ ഇ- കാണണ്ട് അർജന്റിന് കളിയുണ്ട് അർജന്റീന കൊറച്ചു കളിയാണ് നല്ല ടീമിന്റെ കളിയൊക്കെ കാണും
ഉം അർജന്റീനയാണ് ഇവര് കുട്ടികള് ഇവിടെ ടി വി ഒന്നുയില്ല പക്ഷെ ഓല് എന്നാലും അങ്ങനെ- പറയണകേക്ക് ഓല് ഇനിപ്പോ എങ്ങനെ- എല്ലാരുയിങ്ങനെ പറയണ കേട്ടിട്ട് എന്താറില്ല എല്ലാവതും അറിയോ ഇവൽക്ക്
ആഹ് ഇവൾക്ക് എല്ലാംറിയാം ഇപ്പഴും സ്കൂളിൽ തന്നെ ഒണ്ടല്ലോ അതിന്റെ വീഡിയോ അതില് പ്രൊമോഷും വീഡിയൊ ഒക്കെ ആയിട്ടേ സ്കൂളിതന്നെ നടത്തട്ടണ്ടല്ലോ ജെയ്‌സിക്കെയിട്ട് അങ്ങനെ ഇവലക്ക് ഇങ്ങനെ നാല് ദെവസം മുന്നെയുണ്ടായിനി ജെയ്‌സിയിട്ട് വരാൻ പറഞ്ഞാണ്ട് അന്റെ വീഡി - കൊടുക്കുമല്ലോ എല്ലാം സ്കൂളിലിലും ഒണ്ടല്ലോ അതിനാന്റ പാൻസ്‌ ഏതാ വെച്ചാ - ഇന്ന് ഇല്ല ജെയസി ഒക്കെയിട്ട് വരാന്
ഉം അങ്ങനൊക്കെ ഉണ്ടായിനു ഇപ്പ എല്ലായിടത്തും അതൊക്കെ തന്നെയാണ്
കുട്ടികളായ പിന്നെ ഫുട്ബോളുംക്കെ ആയിട്ട്-
അതെ ആഹ് ആൺകുട്ടികൾക്ക് പിന്നെ-
ഞായറാഴ്ച ആയൊണ്ട് പിന്നെ ഇവിടെ എഴുതാനും വായിച്ചാനും നാളെ സ്കൂള് ഇല്ലോല്ലോ പറഞ്ഞാണ്ട് ഈ പുസ്തകം എടുക്കുകയെയില്ല
ഉം ഉം ഉം ഇവിടെ വേ ണ്ട മറ്റ
തിങ്കളായി-
പത്താം അതെ അത്തന്നെ ചെറിയോന് എടു- ത്തിട്ടില്ല കേട്ടോ ചെറിയനാടോ എന്തൊക്കെ എന്തൊക്കെ തുണിതട്ടി നടക്കണ്ട് ക്കൾമ്മെ എന്തൊക്കെ കാട്ട്ണ് ഇണ്ട് ഓൻ പിന്നെ അയിന് ആയിറ്റ് ഇല്ലല്ലോ? ആറ് വയസ്സൊ ഒള്ളൊല്ലോ ആയിറ്റ്. ഇനിയിപ്പ ഓന് മാദ്രസക്കെ ഇ്തല്ലൊ ക്കെ നാല ന ഒറ്റക്കനെടുത്ത് ചെയ്തു അപ്പ അതൊക്കെ കഴിഞ്ഞ എന്താ അവിടെ ആഹ് മദർസക്ക്- ആഹ് ഒന്നാം ക്ലാസ്സിൽ ഇപ്പൊ ഈ വർഷം ചേർത്തിക്കയാണ്
സ്കൂള്
സ്കൂള് യൂ കെ ജി യൂ കെ ജിയാണ്
യു കെ ജി ആ ശരി സ്കൂള ആ എൽ കെ ജി കഴിഞ്ഞ പ്രാവിശ്യം എൽ കെ ജിണ്
ആഹ് കഴിഞ്ഞ വർഷം യു കെ ജി സ്കൂള് അടുതൊന്നുയല്ല വണ്ടിക്ക് പോകവും വണ്ടിയില് തന്നെ പോകും വരൊക്കെ ചെയ്യാം
ആഹ്
ഉം മത-
ഇവിടെ അടുത്ത തന്നെ സ്കൂളൊക്കെ ഇവക്ക് നടന്നു പോയാനന്നെ മതി
ഏയ് അങ്ങനെ ആകുമ്പോ സുഖാണ്
ആഹ് ആ ഇവിടെ അടുത്ത് തന്നെയുണ്ട് ടൗൺയൊന്നും അല്ല ഉള്ളേരിയ തന്നെയാണ് എന്നാലും ഇവിടെ നട- നടക്കാനുള്ള ദൂരെയെല്ലേ ഉള്ളൂ
ആഹ്
ഉച്ചക്ക് ചോറിനൊക്കെ വേണേല് വീട്ടിക്ക് വരിക വെല്ലിയോനൊക്കെ വെള്ളിയാഴ്ചൊക്കെ ഇവിടെ വന്ന് പള്ളിയിലൊക്കെ വന്ന് നിസ്കരിച്ച് ചോറൊക്കെ തിന്ന് പോവും.
ഏയ്
സ്കൂളിലുണ്ട് ചോറൊക്കെ എന്നാലും നിസ്കരിച്ചാ വെള്ളിയാഴ്ച ഇങ്ങട്ട് വരും ചെല ദിവസക്കെ ഇങ്ങട്ട് ചെങ്ങായിമാരെ സ്കരിച്ചിങ്ങോട്ട് പോ ചോറ് തിന്നൊക്കെ പോവും. അടുത്തായത് കൊണ്ട് കുഴപ്പമില്ല.
ഉം ഉം അയ്
മയ ഉണ്ടായി ഇനി അവിടെ മയയുണ്ടോ
അ ആറ് ല്ല ഒരു സ്കൂള് അത് ഇണ്ട് ണ്ടാ രാവിലെ ഇണ്ടായിരുന്നു ഉച്ചവരെണ്ടായി മഴ ആയിരുന്നു. കേ കേക്കണ്ട് ഇനിക്ക് കേക്കണ്ട് ഞാൻ ഞാനേ
ആഹ്
ആഹ് ഞാൻ പറഞ്ഞ് കൊറെ സമയം കഴിഞ്ഞിട്ടാണ് അങ്ങട്ട് കേക്കണത് ഉം.
ആഹ് ഇങ്ങള് പറയുന്നതും കൊറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒര് മുറി മുറിഞ്ഞ് മുറിഞ്ഞാ കേക്കണെ ശരിക്ക് ഒരു ക്ലിയറില് കേക്കില്ല.
ക്ലിയർ ഇല്ലാല്ലേ?
ആഹ് എടക്ക് ഇങ്ങനെ പോവുണ്ട്.
ആഹ് നെറ്റിന്റെ പ്രശ്നാണ് എന്താ അറീല്ല. അപ്പൊ സിമ്മൊക്കെ മാറ്റിയോക്കി പക്ഷെ ആഹ്
അല്ല അത് മാണെങ്കി ഈ ആപ്പ് വഴി വിളിക്കണോണ്ടായിക്കാരെ സാധാ കോളിന് പ്രശ്നല്ലല്ലോ?
ആഹ് അതെന്നെ ആഹ് സാധാകോളിന് പ്രശ്നല്ല. ആഹ് അത്കൊണ്ടായിരിക്കും ഉം
ഇവിടെ നല്ല മഴയൊക്കെ പെയ്ത് ചോർന്ന് ഇപ്പൊ രണ്ട് മൂന്ന് ദിവസായി നല്ല മഴയല്ലേ.
ആഹ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസായിട്ട് നല്ല മഴെന്നെയാണ്. ഇപ്പൊ ഇപ്പൊ കൊറച്ച് മയക്ക് ഒഴിവുണ്ട്.
രാവിലെ കൊറച്ചേരം ഒന്ന് വെയിൽ അറച്ചീനി അപ്പൊ തന്നെ തുണിയാളെക്കെ എടുത്തിട്ട് പൊറത്ത്ക്ക് അപ്പൊ തന്നെ മയേം
അയിനെ വെറുതെയാണ് തുണിയാള് എടുത്തിടണേ വെറുതെയാണ് രണ്ടും പണി ഞാന് ക്കെ അഥവാ എന്തേലും ഒന്ന് എടുത്തിട്ടാ അന്ന് അത് ഫുളള് നനയോം ചെയ്യും അത്
ണ്ടായിനി ഒക്കെ പാടെ പൊറത്തക്ക്ട്ട് അടുക്കളേല് എത്തിയപ്പോത്തിന് മഴയും പെയ്ത് അ പക്ഷെ വെയില് കാണുമ്പോ ഇങ്ങനെ ഒന്ന് ഒണക്കി എടുത്താല് വിചാരിച്ച് അങ്ങനെയാണ്ട് പൊറത്തേക്ക് ഇടുന്നതാ
അപ്പ ഞമ്മക്ക് തോണും ഇപ് എന്താ നല്ല വെയിലാണ് ഇട്ടാലോ തോണും പക്ഷെ അപ്പ തന്നെ പോവും ചെയ്യും ആ വെയില്.
രണ്ടു മൂന്ന് ദിവസായി ഇപ്പ ഇങ്ങനെ പെരുമയേം
ഇങ്ങനെ റെ എന്തേനി സൈഡി കൂടി എറെത്ത്കൂടി അങ്ങനെ വറകും ചായപ്പില് അങ്ങനെക്കെ അയലെട്ടി പിന്നെ ഒന്ന് വെള്ള് വെള്ളം വലിഞ്ഞാ ഫാനിന്റെ ചോട്ടില് ഇടും
ഫാനിന്റെ ചോട്ടിലൊക്കെ ഇട്ടാ മതി ഞാനതാ കട്ടില് റൂമില് ഈ കുട്ട്യേള് ഏത് തണുപ്പായാലും ഫാൻ നല്ല സ് ഫുള്ള് സ്പീഡിൽ ഇട്ടാ കെടക്കാ അപ്പോ ഓലെ റൂമിലെക്കാണ് കൊണ്ടോയിടും. എന്നാ പിന്നെ രാവിലെ ആവുമ്പോത്തന് കൊറച്ചൊക്കെ ഒണങ്ങും ഇന്ക്ക് തണുപ്പായ അങ്ങനെ ഫാൻ ഇടാൻപറ്റുല്ല ചെറിയ സ്പീഡിലെക്കെടു ഓല് നൽ നല്ല സ്പീഡില് ഫാൻ ഇടും അപ്പ ഞാൻ ഓലെ റൂമിലൊക്കെ അങ്ങ് കൊണ്ടോയാണ്ട് വിരിച്ചിട്ടും ഇച്ച് മയയായ ഫാനൊന്നു പറ്റൂല ച്ച് ഞാൻ. എവിടെ കെടക്കും.